ഹലോ?
എന്താ വിശേഷം?
നല്ല വിശേഷം. അവിടെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്?
ഇവിടെയൊക്കെനല്ല വിശേഷാണ്.
മഴയൊക്കെ ഉണ്ടോ? ഇപ്പ ചൂടുകാലല്ലേ മഴയൊക്കെ ഇതിന്റെ ഇടമഴയൊക്കെ കിട്ടാറുണ്ടോ?
ഓ കിട്ടാറുണ്ടല്ലോ.
അതെയോ ഇന്നലെയൊക്കെ രാത്രി മ ഇന്നലെ രാത്രി ഇവിടെയൊക്കെ നല്ല മഴയായിരുന്നു. അവിടെ എങ്ങനെ കാലാവസ്ഥ?
ഇവിടെയും നല്ല മഴായായിരുന്നു. നല്ല ഇടിയും മിന്നലും എല്ലാം ഉണ്ടായിരുന്നു.
ഉം മാ മാങ്ങയൊക്കെ കിട്ടിയോ?
ഓ ഒരുപാട് മാങ്ങ കിട്ടി.
പിന്നെ ആ മാങ്ങയൊക്കെ എന്താ ചെയ്തേ അതോ ഉ അങ്ങനെ എന്താ കറിവെക്കെ അതോ
ഞങ്ങളത് കഴിച്ചും ചെയ്തു ജ്യൂസ് ഉണ്ടാക്കി.
ഈ ചൂട് സിപ്പപ്പൊക്കെ ഉണ്ടാക്കാറുണ്ടോ?
ഓ
എന്ത എന്തങ്കിലും ചെറിയ ആ
അതോണ്ടിങ്ങനെ ഇണ്ടാക്കും.
ആ എന്നിട്ട് എന്താ എവിടെലും കടകളിലോ അല്ലെങ്കില് സ്വന്തയിട്ട് എന്തെലും വിൽപന നടത്താറുണ്ടോ?
ആ സ്വന്തായിട്ട് വില്പന നടത്താറുണ്ട്.
ഏ ആരാണ് ഇങ്ങനെ കൊണ്ട് ഏ വിൽപ്പന നടത്തുന്നത്?
അത് വീട്ടിലേക്ക് വരും കുട്ടി
കുട്ടികള് ആ അതെയോ.
എന്നിട്ട് ഈ മാങ്ങ ജ്യൂസ് മാങ്കോ ജ്യൂസ് മാത്ര ഉള്ളൂ അതോ വേറെ എന്തെലും ജ്യൂസ് - - ഉണ്ടോ?
ആ പിസ്തയുണ്ട്.
ഉം എന്തേലും ലാഭക്കെ കിട്ടാറുണ്ടോ ഇങ്ങനെ ചെയ്തിട്ട്?
ആ കൊഴപ്പില്ല.
ഉം, ഉംഅതെ ആ വെക്കേഷ നല്ലേ എന്ത് എവിടെ എവിടെയെങ്കിലും പോയിട്ടുണ്ടോ?
പോയിട്ടില്ല പോവണം എന്നുണ്ട്. നിങ്ങള് എവിടെങ്കിലും പോയോ?
ഞാ ൻ എവിടേക്കും പോയിട്ടില്ല. ഇപ്പ ഇങ്ങനെ ഒരു സിനിമ കാണണം എന്നൊക്കെ ഭയങ്കര അദിയായ ആഗ്രഹം ഉണ്ടായിരുന്നു.
ആണല്ലേ. ഏതാ ഫിലിമിന്റെ പേരെന്താ?
വായാ റ്റു എന്ന ഫിലിമൊക്കെ എറങ്ങിണ്ടല്ലോ? അത് കാണണം എന്നൊക്കെ. ആ നിങ്ങള് കണ്ടിട്ടില്ല?
ഹ് ഞങ്ങള് കണ്ടിട്ടില്ല.
ആ എനിക്കും കാണണം നല്ല ആഗ്രഹം ഉണ്ട്. ഇങ്ങട് പോകാൻ ചെ നമുക്ക് എല്ലാർക്കും ഒരുമിച്ച് പോയാ അത് നല്ല രസേയ്ക്കാരം
ആ നമുക്ക് ഒരു ദിവസം പോവണം.
ഉം ഏത് ഷോയ്ക്കാണ് രാവിലത്തെ ഷോക്കാണോ അതോ രാത്രിയിലെ നൈറ്റ് ഷോ
നൈറ്റ് ഷോ അല്ലേ നല്ലത്
നൈറ്റോ ആ നൈറ്റ് ആയാൽ കൊഴപ്പൊന്നു ഇല്ല രസം ഒരു വൈബായിരിക്കും
ആഹ്
ഉം
എന്നിട്ടൊക്കെ ഫുഡൊക്കെ കഴിച്ച് വീട്ടക്ക് വരാം
ആ നല്ല ഹോട്ടലൊക്കെ കേറി നല്ല ഫുഡൊക്കെ കഴിക്കാം
ആഹ്
ഉം പിന്നെ നമുക്കിന്ന് അങ്ങനെ വാ ഴ ടു കാണാൻ പോകാം അതാ എന്തായാലും നമുക്ക് അടുത്താഴ്ച തിങ്കളാഴ്ച തന്നെ ആക്കിയാലോ
ഓ പോവാം ഞാൻ റെഡിയാണ്
പിന്നെ എന്തൊക്കെയുണ്ട് എന്നാ എല്ലാരോടും പറഞ്ഞാള് നമ്മുക്ക് ഇങ്ങനെ വീട്ടിലുള്ള എല്ലാവരോടും പറഞ്ഞ് നമുക്കത് സെ സെറ്റ് ആക്കണം ട്ടോ
ആ ഓക്കെ ആ ശരി
ഉം വെക്കേഷൻ ആയിട്ട് എന്തെലും ട്രിപ്പ് എന്തേലും പോയിണ്ടോ
ട്രിപ്പ് ഒന്നും പോയിട്ടില്ല പോവണമെന്നുണ്ടായിരുന്നു പോവാൻ കഴിഞ്ഞില്ല
ഉം ഏത് സ്ഥലംങ്ങളൊക്കെ എങ്ങനെ കണ്ടുവെച്ചത്
ഞങ്ങള് ഊട്ടിയാണ്
ഊട്ടിയോ നമുക്ക് ഫാമിലി എല്ലാവരും പാടെ നിങ്ങള് കപ്പിൾസ് ആയിട്ടാണോ അങ്ങനെ ഊട്ടിയിലോട്ട് പോകുന്നത്
അല്ല അല്ല ഫാമിലി ആയിട്ട് പോവാ എന്നാ ഉദ്ദേശിക്ക്ണ
ഏ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താ റിസോർട്ട് പോലുള്ള സ്ഥലങ്ങള് നോക്കിയാലോ
ഓ അത് നല്ല വൈബ് ഉള്ള സ്ഥലാണല്ലോ
അതെ ഇപ്പൊ ഇവിടെ അടുത്തൊരു റിസോർട്ട് ഉണ്ട് ഒതായി നമ്മൾ ഈ ആമസോൺ വ്യൂ പോയിന്റ് ഒക്കെ കേട്ടിണ്ടോ
ഓ കേട്ടിട്ടുണ്ട്
അവിടെ ഇപ്പം നല്ലൊരു റിസോർട്ട് വന്ന്ണ്ട് നമുക്ക് യാത്ര കുറച്ചിട്ട് എന്താ അവിടെ കുറേ സമയം ചെലവഴിക്ക നല്ല റിസോർട്ടാണ് കാണാൻ നല്ല കാലാവസ്ഥയും നല്ല സീനറി ഒക്കെ ഉള്ള ഒരു റിസോർട്ടാണ് ഈ വ്യൂ പോയിന്റിലുള്ള ആമ വ്യൂ പോയിന്റിലുള്ള ഈ റിസോർട്ട് ആ നമ്മളി ഇങ്ങനെ അതിന്റെ പരസ്യ ഒക്കെ കണ്ട്ണ്ട് ആഹ അപ്പൊ ഭയങ്കരായിട്ട് നമ്മള് ഇവിടെ അടുത്താണ് നമ്മളെ വീടിന്റെ തൊട്ടടുത്തായിട്ടാണ് ഇവിടെ ആ വ്യൂ വ്യൂ പോയിന്റ് നിൽക്കുന്നത് ഇപ്പൊ അയിന്റെ
ഉണ്ടാകും
ഏ ഏകദേശം ഒരു പത്ത് കിലോമീറ്റർ തന്നെ ഉണ്ടാവില്ല
ആഹ്
അത്ര ആ വളരെ അടുത്താണ് അപ്പൊ അപ്പോ അത് ഓപ്പണാക്ക്ന്ന്ണ്ട് അപ്പോ ഓ അത് തൊടങ്ങ്ണെ ഡി ഈ ഓപ്പണാക്കുന്നത് സംബന്ധിച്ച് കൊറേ ഓഫറൊക്കെ അവടെ ഇണ്ട് ഫാമിലി ക്ക് കൊറവ് പൈസ മതി ആയിരത്തില് താഴേക്കെ മതി ന്നൊക്കെ പറീണ്ട്.
ന്ന അമ്മക്ക് അങ്ങോട്ടൊന്നെ പോവാ യാട്ടാ
ഉം എല്ലാരും കുട്ടികളും ഏഹ് ഭർ ത്താവും എല്ലാരൊര്മിച്ച് പോണോ?
ഓഹ് പോവാ
ഉം പിന്നെന്താ പുഴയിലേക്കൊക്കെപ്പൊ എറങ്ങാറ്ണ്ടോ?
ഓഹ് പുഴയിലേക്കൊക്കെട എറങ്ങാറുണ്ട്.
ഉം ഇങ്ങള് തോണി വാങ്ങണം ന്നൊക്കെ പർഞ്ഞില്ലേന്നോ അത് തോണി വാങ്ങ്യോ?
ഇല്ല വാങ്ങ്ണില്ല.
ആഹ് ഇല്ലല്ലേ
ഏഹ് അല്ലല്ല അത് ഞീ മയക്കാലല്ലേ വെര്ന്നത്
അതൊ
അപ്പൊ ആ വെള്ളം ന്നറിമ്പോ അമ്മക്ക് കെട്ടിടാനൊന്നും സ്ഥലല്ലല്ലോ.
അതാ ആഹ് ആഹ്
ആഹ് അത്കൊണ്ട് വാങ്ങ്ണില്ലാനുദ്ദേശി
തീര്മാനിച്ചു ആഹ് നല്ല തീരുമാനം തന്നെണ് മഴക്കാലൊക്കെ കഴിഞ്ഞ് സാവധാനം വാങ്ങ്യാ മത്യല്ലോ
ആഹ് അതെന്നെ
ഉം പിന്നെ എഹ് അത് വ്യൂ പോയിന്റ് ആമസോൺ വ്യൂ പോയിന്റട്ത്ത്ള്ള റിസോർട്ട് ഞങ്ങക്കട് താണ് ഇങ്ങക്കവടെ അട്ത്ത്ള്ള റിസോർട്ട്കളോ അല്ലെങ്കി പാർക്ക്കള്ണ്ടോ അവടെ അട്ത്തെവിടെലും
ഇവട ട്ത്ത് പാർക്ക്കളറ്യാന് ഇല്ലട്ടോ
ഇല്ലല്ലേ അപ്പൊ ഈ കക്കാടും പോയേലോക്കെ ഇങ്ങളട്ന്ന് കൊറേ പോണം.
ആഹ് അത് പോവണം.
ആഹ് അത് ഉം അപ്പൊ ആ ആഹ് അപ്പൊ ഞാനിങ്ങനെ കൾ കേട്ടിട്ടുള്ളതാണ് വ്യൂ പോയിൻ്റാ കക്കാടം പോയിലുള്ള റിസോർ ട്ട് ഭയങ്കര കാണാൻ നല്ല ഭംഗിള്ളൊരു ട്ടികൾക്കൊക്കെ ഭയങ്കരായിട്ട് എന്റർടൈൻ ചെയ്യാൻ പ റ്റ്യാ സംഗതികളൊക്കെള്ള ഒര് റിസോർട്ടാണ് ന്നൊക്കെ
ആഹ് അങ്ങനെ പർഞ്ഞേ കേട്ടിട്ടുണ്ട് ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല.
ആഹ് പ്പ് ഉം പൂളൊക്കെണ്ട് അപ്പൊ ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ല്യാണ് ന്നൊക്കെ കേട്ട്ണ്ടായിര്ന്നു. ഉം അമ്മക്ക്ന്നാല് ആഹ് വ്യൂ പോയിന്റ് ആ റിസോർട്ടോ അല്ലെങ്കില് കക്കടം പോയില്ള്ള റിസോർട്ടോ ഏതെങ്കിലൊന്ന് അല്ലാര്ടിം അഭിപ്രായങ്ങള് മാനിച്ചോണ്ടമ്മക്കൊന്ന് ഒർപ്പിക്കണട്ടോ
ആഹ് അമ്മപോവാം വെക്കേഷൻ കയ്യ്ണേൻ്റെ മുന്നൊന്ന് പോവണേ.
ആഹ് അതെന്നെ വെക്കേഷൻ കുട്ടികൾക്കൊരു ത് വാണ്ടേ ചെയ്ഞ്ച് വാണ്ടേ. എപ്പോളും വീട്ടിലെന്നായിട്ട് അവർക്കൊക്കൊരു മട്പ്പ് ഫീല് ചെയ്യ്ന്ന്ണ്ട് അപ്പോ ഓര് ഓര്ക്കൊക്കൊരു ഇതാ വാട്ടെ ഒര് ചെയ്ഞ്ചയിക്കോട്ടെ വിചാരിച്ചിട്ടാണ് നമ്മളിങ്ങനെ ഡിസോർട്ട് ഓര് പ്ലാനാക്ക്യാത ഇല്ലെങ്കി അ ക്ക് പാർക്ക് എന്തെിലും അങ്ങനെ നോക്കാം പാർക്ക് അടുത്ത് നിങ്ങളെ അവിടെപ്പോ എന്തോ ഒരു മമ്പാടോ അതെ ആഹ് ആഹ് അതെങ്ങനെണ്ട് പാർക്ക് ആഹ് ആഹ് കുട്ടികൾ
അതന്തോന്ന
കൂടുതല് ഇതായിട്ടുള്ള പാർക്ക് ആയിരിക്കുംല്ലെ ഇഷ്ടപ്പെടുന്ന് ഉം ഉം ഇന്നാ ഞമ്മക്ക് കുട്ടി ഒന്നല്ലെങ്കിൽ അങ്ങനെയാണെങ്കിൽ കുട്ടികളെ അഭിപ്രായയോക്കെ നോക്കിയിട്ട് അങ്ങനെയാണെങ്കിൽ റിസോർട്ട് അല്ലെങ്കിൽ പാർക്കിലേക്ക് പോകാം ഇപ്പൊ ഇങ്ങളെ അവിടെ എവിടെയ എനി എന്താ ചെറിയ ഇത് വന്നിണ്ടെന്നു പറഞ്ഞു കുട്ടി കാർണിവൽ പോലുള്ള സംഭവം അതൊക്കെ കഴിഞ്ഞോ
ആ ഇവിടെ വന്നിട്ടുണ്ട് അരീക്കോട് ടൗണിലെന്നെയാണ്
ആഹ് ആഹ് കഴിഞ്ഞ്ണോ
കഴിഞ്ഞിട്ട്ല്ല വെരണ്ടി കുട്ടികളെയും കൊണ്ട് വെരണ്ടി നിങ്ങള് കാണാന്
ആ അതിലേക്ക് എങ്ങനെയാ കേറൻ ഇതൊക്കെ എങ്ങനെയാ ഒന്നിന്
ഫീ ഒരാൾക്ക് മുപ്പത് രൂപ
മുപ്പത് രൂപ അല്ലേ ഏ അപ്പൊ വളരെ കുറവാണല്ലോ അല്ല ഓരോ ആ പ്രവേശൻ ഫീസ് ആഹ് ആഹ് മറ്റ് റെയ്ഡുകളിലൊക്കെ കയറണമെങ്കിലോ
ആഹ് നൂറ് രൂപ
നൂറ് രൂപ ഒരാൾക്ക് നൂറ് രൂപ ചെറിയ കുട്ടിയാണെങ്കിലും വലിയ കുട്ടിയാണെങ്കിലും നൂറ് രൂപ
അഞ്ചു വയസ്സിന് മുകളിലക്കൊക്കെ നൂറ് രൂപ
അതെ ആഹ് അങ്ങനെ ഇങ്ങനെ പറയണ കേട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ കാർണിവല ഉണ്ട് കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടുന്ന സംഭവമാണ് എന്നൊക്കെ പറഞ്ഞു കേട്ടിരുന്നു ആഹ്
കുട്ടികളെ കൊണ്ടുപോയിരുന്നു
ആഹ് പോയോ മക്കൾക്കൊക്കെ ഇഷ്ടായോ ആഹ് പിന്നെ എന്നാല നമ്മള റിസോർട്ട് റിസോർട്ടോ പാർക്ക് ഏതായാലും നിങ്ങ നിങ്ങളെ വീട്ടിലുള്ളവരൊക്കെ ഇട്ട ഡിസ്കസ് ചെയ്തിട്ട് നമ്മുക്കത് ഉറപ്പിക്കണേ
ആഹ് ഓക്കെ ചെയ്യാം
ആഹ് നമ്മൾ ഇവിടുത്തെ ഫാമിലി ആായിട്ട് വ്യൂ പോയിന്റ് പോകണം എന്നുള്ള പ്ലാനിലാണ് ഇപ്പൊ മോന് ചെറിയ ബെഡ് റെസ്റ്റ് ഒക്ക ആയോണ്ട് നമ്മൾ പോകാതിരിക്കയാണ് അത് കഴിഞ്ഞൽ നമ്മൾ എന്തായാലും അവിടെ ആമസോൺ വ്യൂ പോയിന്റിലുള്ള റിസോർട്ട് പോണം വിചാരിക്കണ്ട്
ആഹ് ആഹ നിങ്ങള് ഫാമിലില്ലേ
ആ അതെ നമ്മള ഇവിടെ ഇങ്ങനെ സംസാരിച്ച് വെച്ചുണ്ട് അപ്പൊ അതാ ഞാൻ പറഞ്ഞത് നമ്മുക്ക്
ഞ അങ്ങനെരു ട്രിപ്പ് ഞമ്മളെ ഫാമിലിയിലും ഉണ്ടാക്കണം
ആ അത് അങ്ങനെ ആക്കുമ്പോ നല്ല ഭംഗ നല്ല രസേക്കാരം ഉ
എന്നന്താ ഫുഡൊക്കെ കഴിച്ചോ ചോറൊക്കെ കഴിച്ചോ
ആ ഭക്ഷണൊക്കെ കഴിച്ചു ഉം അവിടെ ങ്ങളൊക്കെന്താ ഫുഡ് കഴിച്ചത്
ചോ സാധാ ചോറും ചിക്കൻ കറിയും
ആഹ
ഇന്നത്തെഎന്തായിരുന്നു
ഞങ്ങൾക്ക് വിടെ സാമ്പാറ്ണ്ട് അവിയലുണ്ട് പിന്നെ ഡെസേർട്ട ആയിട്ട് ഇവിടെ നമ്മള് കാരമിൽ പുഡിംഗ്ഉണ്ടാക്കി പി ആ പിന്നെ നമ്മളിപ്പോ ഐസ്ക്രീം അങ്ങനെ ത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ടന്ന് ഇവിടെ രാത്രിയിലേക്ക് മന്തി ബിരിയാണി ഒക്കെ നമ്മള് ഓർഡർ ചെയ്ത് വെച്ചിണ്ട് അത് രാത്രിയാവുമ്പോ വീട്ടിലെത്തും
ഇന്നാരങ്കിഗസ്റ്റ് ഉണ്ടോ
ഇല്ല നമ്മള് ഇടക്കിടക്ക് അങ്ങനെയാണ്
ഏ
ആഴ്ചൽ നമ്മളിങ്ങനെ ഫുഡൊക്കെ നമ്മള് പുറത്ത നിന്ന് ഇങ്ങനെ ഓർഡർ ചെയ്യാറാണ് എന്നും വീട്ടില് ഫ ഭക്ഷണം ഉണ്ടാക്കി അതൊരു ഭാരമുള്ള പോലെ തോന്നി ഇടക്കിടക്ക് നഞമ്മളിങ്ങനെ പുറത്തു പോയൊക്കെ പുറത്ക്കുള്ള ഫുഡ് ഒക്കെ ഓർഡർ ചെയ്യ അല്ലെങ്കിൽ പുറത്തത്ത് പോയി ഫുഡ് കഴിക്കാന്നൊക്കെ പറയുമ്പോ അതൊരു വേറെൊ ഒരു ഇതല്ലേ
ഓ ശരിയാണ് നിങ്ങള്ൾ പറഞ്ഞത് ഒരുപാട് ശരിയായി
ഉം
കുട്ടി കുട്ടികൾക്കൊക്കെ നല്ലൊരു ത്രില്ലായിരിക്കും
അതെ കുട്ടികൾക്ക് എന്നും വീട്ടില് പുട്ട് ആകുമ്പോ അവർക്ക് വല്ല്യ ഇഷ്ടൊന്നുല്ല ഇങ്ങനെ പുറത്തുള്ള മന്തി ഷവർമ്മ അങ്ങനത്തെ ഐറ്റം ഫുഡിനോടൊക്കെ ഭയങ്കരരിഷ് ടാണ് ബ്രോസ്റ്റ് അക്കി കിട്ടുന്ന സോസൊക്കെ ഭയങ്കരമായി ഇഷ്ടമാണ് അപ്പ എപ്പളേലൊക്കെ ആഴ്ചേൽ മൂന്ന് വട്ടൊക്കെ ഉള്ളു
ആഴ്ച്ചേലാ അങ്ങനത്തെ പൊറത്തത്തെ ഭക്ഷണം അധികം മ കുട്ടികളെ കഴിപ്പിക്കരുത്ട്ടോ
അതെന്താ
അത് നല്ലതല്ല
അതേയോ
ശരീരത്തിനൊക്കെ കേടാണ്
ആ ആ ആ അങ്ങനെ കുട്ടികൾക്ക് ഇഷ്ടം പറയുമ്പോ ഞമ്മക്ക് എന്തോ വാങ്ങി കൊടുക്കാനൊക്കെ തോന്നുവല്ലോ
ആ ആ പക്ഷെ ആഴ്ച്ചേല് മൂന്ന് വട്ടം എന്നൊക്കെ പറയുമ്പളേ...
അവന്റിഷ്ടം അവനിങ്ങനെ വാശി പിടിപി വാശി പിടിക്കുമ്പോൾ നമ്മൾ വാങ്ങി കൊടുക്കുന്നതാണ് ഇനി നോക്കട്ടെ ആഴ്ചേൽ അത് ഒരു പ്രാവശ്യം ആക്കാൻ ശ്രമിക്കണം എന്നാല് ഫുഡ് ആണ്
ആ അങ്ങനെ ഒന്ന് ശ്രമിച്ചു നോക്ക്
എന്ന ഞാൻ പിന്നെ വിളിക്കാട്ടോ
ആ ഓക്കെ ഓക്കെ